ആഓ ഹലോ ഹലോ
ഹലോ
കേൾക്കണില്ലെടീ റേഞ്ചിന്റെ ഇഷ്യൂആ എന്താ പ്രശ്നാവോലെ
ഹലോ
ആഹ് അൻക്ക് കേക്ണില്ല
ആഹ് ണ്ട്ണ്ട്
ആഹ് ഇൻക്ക് കേക്ണ്ട് അൻക്ക് കേക്ണ്ടാ ഞാ പറയണ്ത്
ആഹ് ണ്ട് പണ്ട് പണ്ട്
എന്താ എന്നിട്ട് ഫുഡും പരിപാടി തൊടങ്ങിയാ ഫുഡിന്റെ പരിപാടിക്കെ തൊടങ്ങിയാ
ആഹ് തൊടങ്ങി
ഏഹ് ഗ്യാസൊക്കെ കിട്ടലുണ്ടോ അടുപ്പില
അടുപ്പിലല്ല ഗ്യാസമ്മണ്ടാക്കണം അടുപ്പ് ചോറായി
ആഹ് ങ്ങളവിടെ ഗ്യാസിനൊക്കെ ബുദ്ധിമുട്ടുണ്ടോ കിട്ട്ണ്ടാ
ആഹ് ഗ്യാസ്ട്ട്ണൊക്കെണ്ട് ഇപ്പൊ കൊഴപ്പൊന്നില്ല ആദ്യ ഒരു ബുദ്ധിമുട്ട് പറയണേട്ടു പക്ഷെ അങ്ങ ബുദ്ധിമുട്ടണ്ടായിട്ടോ ഞങ്ങളത്
അതെ എപ്പളും അതെ കുറേ മാസത്തില് രണ്ടെണ്ണം മൂന്നെണ്ണം നറക്ക്ണോൽക്കാ തോന്നണു അമ്മ ക്കെ ഞങ്ങളൊന്നും അങ്ങനെ പെട്ടെന്ന് നറകൂല രണ്ടാസക്കെ കൂടുമ്പോ
പുത്യ ഒരു മാസതി അണ്ട്വട്ടോ മൂന്നോട്ടൊക്കെനറക്കിക്കാ ഞൻ മാസൊക്കെ നിക്കും
ആഹ് അതാണ്
ആഹ് അപ്പൊ കൊഴപ്പല്ല
ഞാനുകർതി അങ്ങനെ പ്രശ്നം പറഞ്ഞപ്പോ ഒരു പേടിണ്ടായിരുന്നു പഷേ അമ്മക്കൊന്നും അതിന്റെ ഇഷ്യ വരുന്ന്ല്ല ഞങ്ങൾക്കൊക്കെ രണ്ട് മാസം വരൊക്കെണ്ടാവും
ആഹ്
അപ്പൊ പിന്നെ
അതെ പൂള കൊട്ന്നണ്ണു പീടീന്നെ അല്ല കട ഇത്കുടെവണ്ടി ന്നപ്പഴേ അപ്പൊ അത് ഇണ്ടാക്കാണ്
അതന്നിട്ട്ഉദാ എടീ പൂ ആ പൂളന്നിട്ട് എപ്പളാ കഴിക്കാ പൂള എപ്പളാ കൈക്കാഒയിച്ച
പൂളയ് ചേമ്പ്തണ്ടിട്ടിട്ട് കറി വെക്കാണ് കറി കറി
ആഹ് ചോറ്റ്ക്ക് കറിയാക്കി വെക്കാ ആഹ് പറ്റിയേർക്കൂല്ലേ മക്കൾക്കൊക്കെ മക്കളില്ലേ
ആ ചേമ്പ് തണ്ട് ഇട്ടിട്ട് പൂളയ് അപ്പ അ പിന്നെ ചോർക്ക്ക്കറിയാണ് ഏഹ് അത് ആഹ്